ഹലോ
ആഹ് പറഞ്ഞോ
അപ്പം അങ്ങനെയാണ് സ്ഥിതില്ലേ
ഓ
പാവം കോറേ ആഗ്രഹിച്ചിണ്ടാവല്ലോലെ തിരിച്ചു പോയിട്ട് വേണ്ടേ
അതെ അതെ പക്ഷെ നമ്മൾ ഒട്ടും ആ ആഹ് മ്
ഉം
ആ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടും വീട് വെക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു
ആഹ് ആഹ് അവിടെ ഏട്ടന്റെ വീട്ടിൽ ആരൊക്കെണ്ട് അപ്പോ
അവിടെ അച്ഛൻ അമ്മ അനിയൻ അനി വൈഫ് രണ്ട് കുട്ടികളുണ്ട്
ആഹ്
ഉം
അവര് വിളിക്കാറൊക്കെ ഇല്ലേ എന്നിട്ട്
ആഹ് പിന്നെ അവരായിട്ട് അങ്ങനെ അതില്ലേ നമ്മളിപ്പോ എന്തായാലും വേറെ വീട് എടുത്തി താമസിക്കണന്ന് കരുത്തീട്ടാ അപ്പ ഇപ്പോ അച്ഛനും അമ്മയും മാത്രമാണെങ്കി ഇപ്പ നമുക്ക് അവരെ നോക്കി നിക്കാ
അല്ല ഏട്ടന്നിട്ട് വാ ഇപ്പൊ വാങ്ങിച്ച സ്ഥലം നിങ്ങൾടെ പേരിലാണോ
രണ്ടു പേരുടെേയും കൂടെ
ആഹ് ആഹ്
അത് ഗോൾഡ് എല്ലാം എടുത്തിട്ടാണ് എന്റെ ഗോൾഡ് എല്ലാം പണയപ്പെടുത്തിയിട്ടാണ് അത് ഏ വാങ്ങിച്ചിരിക്കുന്നത് ഇനി ഗോൾഡ് ആ ലോണ് തീർക്കണം ആ ഗോൾഡ് വിക്കണം
ഉം ഉം മോളൊക്കെ അറിവ് വെച്ച് വരുന്നേല്ലേള്ളൂ
ആഹ് അതാണ് അവക്കൊന്നും അറിയില്ല എടക്കിടക്ക് ചോദിക്കും ഉം അതേ പറ്റി അറിയുന്നില്ലോ
ആഹ് അ പിന്നെ പുറത്താവണം പുറത്ത് നിക്കണം ആ അച്ഛന്മാരാ ആവകുമ്പോ മമ്മളേ വിളിക്കുന്ന ഇതല്ലേ ഉള്ളു ഇടക്ക് വരുമ്പോള്ള അതല്ലേ ഉണ്ടോ അവർക്ക്
അതല്ല ആ ഇപ്പോ ഇപ്പ അവക്ക് രണ്ട വയസായപ്പോ വന്നതാ പിന്നെ പോയിട്ടില്ലേ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു
അതെ ആ
പിന്നെ ഇപ്പോഴാണ് പോവാൻ വേണ്ടീട്ട് ഒരുങ്ങിയത് അന്ന് അവിടുന്ന് എക്സിറ്റ് അടിച്ച് പോന്നതായിരുന്നു
അത് ശരി ആഹ്
അവക്ക് രണ്ടു വയസൊക്ക ആയപ്പോ പിന്നെ ഇവിടെത്തന്നെ ആയിന്നു പിന്നെ ഇവിടെ ഒരു കമ്പനിൽ വർക്ക് ചെയ്യായിരുന്നു എളനാടിലെ പാലിന്റെ
ആഹ് ആഹ് ആഹ്
അങ്ങനെ രണ്ട് ഉം രണ്ട് വർഷമായിട്ട് സ്കൂളിൽ അവളെ തന്നെ കൊണ്ടുപോകും കൊണ്ടുവരിയും ഒക്കെ ചെയ്യും അപ്പൊ പിന്നെ വി അന്നൊക്കെ ഒരു ചേഞ്ച് ആവാന് സ്കൂൾ തന്നെ മാറ്റേണ്ടിവരുന്ന് തോന്നി എനിക്ക് അപ്പൊ പിന്നെ അങ്ങനെ എങ്ങോട്ട് വന്നപ്പോ വേറെ സ്കൂളിലൊക്കെ ആക്കി അങ്ങനെടാക്ക ഇനി ആ സ്കൂളിലക്ക്ന്നെൊക്കെ പോകുമ്പോഴേ അച്ഛൻ തന്നെ എന്ത പോണ്ട എലും കൊണ്ടുവരലും ഒക്കെ പുറക്കൊരു ബുദ്ധിമുണ്ടാാവും
അതെ അതെ ഉം എൽ കെ ജി യു കെ ജി അവിടെ ആയിരിക്കും അല്ലേ
ആഹ് എൽ കെ ജി യു കെ ജി അവിടെ കഴിഞ്ഞു
ഉം ഉം
എവിടപ്പ ഒന്നാം ക്ലാസിലേക്ക് ചേർത്തു
ആഹ് എന്റെ പാള് ഉറങ്ങില്ലേ
പാള് ഇപ്പൊ ഉറങ്ങി പിന്നെ ഒത്തിരി നേരെ വൈകി അപ്പൊ പുതിയ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് അപ്പരു ഉടുപ്പ് എ ആഹ് ഒരുടുപ്പ് പുതിയത് പോയി ഇപ്പ രാത്രില് പോയിട്ട് ഞങ്ങൾ എടുത്ത് കൊണ്ടുവന്നു
ആഹ് ആഹ്
അപ്പൊ അതൊക്കെ കൊണ്ടുവന്നപ്പോ ഒത്തിരി സമയംമായിരിക്കും പിന്നെ ഹോം വർക്കൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് ക്ഷീണിച്ചു ഇനി ഒറങ്ങാണ് ഒറക്കം വരാന്ന് പറഞ്ഞു അങ്ങനെ ഒറങ്ങി
ആഹ് അല്ല അല്ലാ പ്രാവശ്യം കിട്ടുന്നല്ലേ ഇപ്രാവശ്യം കന്താ കിട്ടാത്തന്നുള്ള ചിന്ത അവർക്കുണ്ടാവും അവർക്കിപ്പത് മനസ്സിലാക്ക കള്ളോ
ഓഹ്
ഉം ഉം
അന്തനിക്കെ
പ്പൊ എത്ര നാളായി ന്ന്ട്ട്പ്പങ്ങനെ സംഭവിച്ചിട്ട്
രണ്ടര മാസ ആയില്ല ച്ചി
അതെയ
ആഹ്
ആഹ് ശരി
മെയ് മൂന്നിന്
മെയ് മൂന്നിന് ലേ
ഉം
ഉം ഉം
രണ്ടര ആവ്ണള്ളോ
ഉം ശരി
രണ്ട് മാസം
ഉം ഉം എന്താ ചെയ്യ ജോലിക്കും ശ്രമിക്ക്ണ്ടന്നിട്ട്
ഓഹ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയായിട്ടില്ല
ആഹ് ആഹ്
പെരുന്തൽമണ്ണേ നോക്കുന്നെ അപ്പൊ
അതെ
റെഡി ആയിട്ടില്ല
ഉം ഉം ഉം ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടാ ക്കാൽ മതി
ഹോസ്പിറ്റലില് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിരുന്നു
ആഹ് ആഹ്
അപ്പൊ പക്ഷെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പൊപ്പ അവര് പറയുമ്പോ ഇന്റേൺഷിപ്പിനായിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത് ഇന്റേൺഷിപ്പ് നമ്മൾ മൂന്ന് മാസം വെറുതെ പോയിട്ട് ചെയ്തു പോരേണ്ടി വരും
ആഹ് ആഹ്
അതിന് സ്റ്റയ്പ്പൻ്റൊ സാലറി ഒന്നും കിട്ടില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും
ആഹ് അല്ല അതൂടെ ചെയ്തിട്ട് പിന്നെ അവ്ടെ പോയി പെരിന്തൽമണ്ണറ്റം ഒരുപാട് ഹോ സ്പിറ്റല്ണ്ടല്ലോ അൽമാസമിയും സമീസും ആഹ് ആഹ്
മൗലാനീല് കൊടുത്തു കൊടുത്തപ്പോ അവര്ങ്ങനെയാ പറഞ്ഞെ പിന്നെ ഇപ്പോ ഡിഗ്രി ഇപ്പൊ ചെയ്‌തോണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ ഉം അല്ലെങ്കിൽ ചെയ്തോണ്ടിരിക്കാ അപ്പൊ അൽഷിഫേന് കൊടുത്തപ്പോ അവര് പർഞ്ഞേ ഏഹ് ഡിഗ്രിയ ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ഞങ്ങള് കാണുന്നുന്നൊക്കെ പറഞ്ഞു
ആഹ് ആഹ് ആഹ്
അവര് സീവി വാങ്ങിച്ചതേ ഇല്ല പിന്നെ മൗലാനി കൊടുത്തപ്പോ ഇന്റേൺഷിപ്പില് കേറാൻ പറഞ്ഞു അട്ത്ത മാസം കേറാനാ പറഞ്ഞ് പക്ഷെ ഇന്റൺഷിപ്പില് നമുക്കൊന്നും കിട്ടില്ല അപ്പൊ ഇനിയിപ്പ ഞമ്മള്ങ്ങനെ വെെറ്റീത്ട്ട് കാര്യല്ല സാലറി കിട്ടാവുന്ന ജോബില് കേറി റ്റവും നല്ലത് തോന്നാ
ആഹ് ആഹ്
ഉം
ഇല്ല മൂന്ന് മാസം കഴിഞ്ഞാ പിന്നെ ശരിയാവില്ലേ
മൂന്ന് മാസം കഴിഞ്ഞാ പിന്നെ ഇന്റൺഷിപ്പ് മാത്രേ ഒള്ളൂ പിന്നെ ജോബ് ആയിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടിവെരും
അത് ശെരി അങ്ങനെ ഇഹ് ഹ ആഹ്
ഓ ഓ
താണ്ടം ചില്ലറ സഹായായ്റ്റ് അങ്ങനെ നമ്മള് ഞാനും ഇപ്പൊ ഒരുപാട് അങ്ങനെക്കെ അങ്ങനിം ഇങ്ങനെയെക്കെ പഠിച് ചിട്ട് പക്ഷെ ജോലി ആവണ്ല്യ ഉം ലിവ്ടെക്കെ നോട്ത്തും കയ്യുയ്ചിട്ട്ട്ട് വാണാണ് ഞാൻ
ആഹ് അതെന്നെള്ളതേ നമ്മള് ഒന്നുംകണക്ടീത് പോയില്ല പഠിച്ചപ്പോ മൂന്നിൽ ഡിപ്ലോമ ഡിപ്ലോമ ഇലക്ട്രോണിക്സാ ഞാൻ പഠിച്ചേ
പിന്നെ അന്ന് പർഞ്ഞരാനും ആരും ഉണ്ടായില്യ ഇഹ് ഇപ്പത്തെ പോലെ
പായൊരീതിയിയില് ഒൻ ഒന്താ കാണ്ന്നേ അത് പോലെയാണ് പഠിക്കും അങ്ങ് ഒച്ചിം അനക്കും ഉം
ഇപ്പ കാണ്ന്നതാ പ്രശ്നം അങ്ങനെ പോവാണേ
അങ്ങനെ അങ്ങനെ പഠിച്ചു പഠിച്ചു വന്നു പിന്നെ പിന്നെപ്പൊ അപ്പത്തോന്നി അത് പഠിച്ച് ആഹ് നമ്മള് പലയിടത്തും കേക്കുമ്പോ അത് പഠിച്ച് കഴിഞ്ഞാ പിന്നെ പിന്നെ ഇക്ക്തോന്നാഇതിൽകൊക്കെ കേറാം എന്നൊക്കെയുള്ള പ്രതീക്ഷയില്
ചില ചില ചിന്താഗതി വെര്നത് ഉം ഒന്നും ഇത്ര എള്പ്പല്ല
ഉം
ഉം ഉം എന്തായാലും ശ്രമിക്കൂ ഇന്നാലും കിട്ടട്ടെ നല്ല ജോലി ഉം ഉം വീട് പണ് മറ്റേ ഉം ഇതിനൊക്കെ കൊടുത്തോക്കായ്രുന്നോ പഞ്ചായത്തിലൊക്കെ വീട്ടിന്
അത് മുമ്പ് കൊട്ത്ത്ട്ട്ണ്ട്
അതെ ആഹ് ആഹ്
ആഹ് ഉം
അങ്ങനെയെക്ക ആവുമ്പൊ അനുകൂല്യങ്ങളൊക്കെ ഇണ്ടവും
ഉം ഉം
ഉം ശെരിയാവട്ടെ
ഉം
പിന്നെ ഇഞ്ഞ്പ്പ ഏട്ടനായാലും മൊ അവ്ടെ പോയാ അങ്ങട് പോയതാണെന്ന് പറഞ്ഞ്ട്ല്യ അവർക്കും നല്ലത് വെര്ട്ടെ
ഉം
ഉം ഇവടെപ്പാെ അമ്മ അമ്മ മ മരണപ്പെട്ടത് മാർച്ചിലാ കുട്ടിയോള് വെക് ഇപ്പ എക്സാമിന്റെ ലാസ്റ്റ് എക്സാമിന്റെ സമയം ദിവസം
ആഹ് ശെരിയാണ് ആഹ് ആഹ് നാലഞ്ച് മാസംലെ
ഉം അതെ സൈലൻറ് അറ്റാക്കാ മൊരു മ് മുസ്ലീവർസിറോസിസും ഉം അപസ്മാരൊക്കൾ രാളായിരുന്നു
അതെയോ
ഉം ബക്ഷെ പെട്ടെന്ന് നാ ഇല്യ അങ്ങനെ ഞങ്ങള് മര്ന്ന്മ്മെ ഇങ്ങനെ നോർമലാക്കി ഇങ്ങനെ കൊൻടും
ആണോ ഇവ്ടെ അച്ഛന് സിറോസിസ് ആണ് അതെ ഇൻ്റഅച്ഛന് സിറാേസിസ് ആയിരുന്നു
ആഹ് ആഹ്
ഉം
പക്ഷെ ഉം നീര് കുത്തിയെടുക്കണം എന്ന്ക്ക പറഞ്ഞ പക്ഷേ ട്ട നിങ്ങള് ഞങ്ങള് മരുന്ന് കൊട്ത്ത് കൊടുത്ത് കൊടുത്ത് എപ്പഴും മുടങ്ങാതെ നല്ല കൃത്യതയിൽ കൊടുത്ത് കൊടുത്ത് ല്ലാണ്ട് അങ്ങട് ഇതാക്കി ഇട്ത്തില്ല അല്ല ശ്രദ്ധന്ന് ഭക്ഷണത്തിലൊക്കെ ആള് ചോദിക്കുന്നൊന്നങ്ങനെ കൊടുക്കില്ല നിയന്ത്രണത്തില് ഉം പിന്നെ ആള് അങ്ങനെ നമ്മള് ഭക്ഷണം ഇണ്ടാക്കിലാന്നൊന്നും പർ ച്ച് തൊറന്നോക്കേ ഇട്ത്തോക്കേ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ പതിനാറ് വർഷായിപ്പോ വന്നിട്ട് വീട്ടിലേക്ക് അന്ന് മുതലേ ആളൊന്നും ചെയ്യില്ല അപ്പൊ പിന്നെ നമുക്ക് നമ്മള് ഇട്ത്ത് നോക്കുമ്പോഴും തിരുമ്പോഴേക്കല്ലേ നമുക്ക് തിന്നാനൊരാഗ്രഹം ഇണ്ടാവു ഇപ്പോ കൊട്ക്ക്ണതല്ലേ കഴിക്കല്
ആഹ്
പ്പ അങ്ങനെയൊക്കായിട്ട് പെട്ടെന്ന് സയില ആറ്റാക് വന്നതാ പിന്നെ ഷുഗറും ഇണ്ടായിരുന്നു
ആഹ് അല്ലേ ഇത്രേ അസുഖങ്ങൾ ഇണ്ടാവുമ്പോ പിന്നെ അതൊരുതാ ഇവിടെ അച്ഛന് സിറോസിസ് മാത്രേ ഇണ്ടായിരുന്നൊള്ളൂ അപ്പൊ പിന്നെ അതങ്ങനെ ഭേദമാക്കി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ച് മാസായൊള്ളു
അതെ ആഹ് ആഹ് ആഹ് ആഹ് അയ്ശരി
പ്പ കൊഴപ്പൊന്നുല്ല ആള് ഓക്കെന്നെയാണ്
ആഹ് ആഹ്
പ്പ അച്ഛൻ പൊറത്തൊക്കെ പോകുന്നുണ്ട് വല്ലാണ്ട് പൊറത്ത് എറങ്ങൊ അങ്ങനെയൊന്നുല്ല ആ ആളെടേക്ക് കൂടാണ്ട് അങ്ങനെ അങ്ങനെ ഉം ഉം മിംസ് ആ മിംസം തന്നെയായിയിരുന്നു സർജറി
അതെ ആഹ് ആഹ്
ഉം ഈ കഴിഞ്ഞ ജനുവരിയില്
ആഹ് ആഹ്
ഞാൻ തന്നെ ആയിരുന്നു ഡോണർ അച്ഛന്
അതെ അത് കൂടുതൽ അത് നടന്നു എല്ലാം കൂടെ തലക്ക് പിടിച്ച
ഉം
മോളെ ഭാവി നോക്കണം ഉം നമ്മക്ക് അച്ഛനും വേണം മോളും വേണോന്നുള്ള അവസ്ഥയാണ്ല്ലേ
അതെ അതെ അതെ
ഉം ഉം ഞാന അത് ചോയിക്കാൻ നിക്കേരുന്നു ആരാണ് കൊടുത്തത് ന്ന് പിന്നെ
പിന്നെന്താ
എല്ലാവരും കിടന്നോ എന്നിട്ട്
ആഹ് എല്ലാവരും കെടന്നു അച്ഛന് ഒൻപത് മണിക്ക് കെട്ക്കണേ. ആ ഒക്കെ ടൈമാ ഉം ഓരോ ടൈമിന് ഗുളിക കുടിക്കേണ്ടതുണ്ട് ഇപ്പൊ ഷുഗറെല്ലാം നോർമൽ ആയിട്ടുണ്ട് അതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷുഗർ ഇണ്ടായിരുന്നു മരുന്ന് കുടിക്കുമ്പോൾ ഷുഗറ്ണ്ടാവും
ആഹ് ആഹ് ആഹ്
ഉം ഇപ്പ അതൊക്കെ നോർമൽ ആയിട്ടുണ്ട് ഇൻസുലിൻ നാല്നേരം വെക്കുവായിരുന്നു ഇപ്പം അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ മരുന്ന് മാത്രെ ഒള്ളു
അതെ ആഹ് ആഹ്
ഉം ഉം
പിന്നെ ശരീരത്തില്ണ്ടാവു ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ ഓരോ മരുന്നിന്റെ ഇതുണ്ടാവേ
ആഹ് അതാണ് അഛന് ആഹ് ശരിക്കും ആൽക്കഹോളില്ല സിഗരറ്റുല്ലഏഹ് നോൺവെ ജ് പോലും കഴിക്കില്ല അച്ഛൻ
ആഹ് പക്ഷെ ലിവർ സ് സിറോസിസ് ഒക്കെ വന്നത് ല്ലേ ചെൽപ്പം ആൽക്കഹോൾ ഉള്ളോർക്കാണ് പെട്ടെന്ന് വെര എന്നൊക്കെ പറഞ്ഞ്
ആഹ് ആഹ് അതെ പക്ഷെ ഇപ്പൊ കൂടുതലും നോൺ ആൽക്കഹോളിക്കിനാ വരുന്നേന്ന് പറയുന്നു
ആഹ് ആഹ് പക്ഷേ അമ്മക്കൊക്കെ ഞാൻ വിചാരിക്കും ഈ അമ്മക്കൊക്കെ എങ്ങനെ
ആഹ് ആഹ് അത് ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിക്കഴിഞ്ഞാലൊക്കെ ലിവറിനെ ബാധിക്കാണ് പിന്നെ വേറെ ഉള്ള ഭക്ഷണങ്ങള്ലും ഉണ്ടാവല്ലോ
പണിയൊന്നും ഇട്ക്കൽല്ല ഭക്ഷണം കഴിക്ക കെടക്ക ഭക്ഷണം കഴിക്ക കെടക്ക അങ്ങനെ ക്കേയിട്ട് കൊഴുപ്പിന്റെ അതും ഉണ്ടാവില്ലെ
ആഹ് കൊഴുപ്പ് കൂടിയിട്ടുണ്ടാവും ശരിയാണ്
ഉം
ഒരു സമയത്ത് നന്നായി ബ ആഹ് ആഹ് ആഹ് ശരീരം മേലനങ്ങി ആഹ് മേലനങ്ങി ശീലിച്ച് പെട്ടെന്ന് റെസ്റ്റിൽക്ക് മാറിയതായിരിക്കാം ചേച്ചി ചെന്നതിന് ശേഷം അതായിരിക്കാം ഇങ്ങനെ സംഭവച്ച് കാണ
ആഹ് അതെ ആഹ്
അച്ഛനൊക്കെ ഇവിടെ നന്നായിട്ട് പണിയെടുത്തിരുന്നുവത്രേ അച്ഛൻ കൂലിപ്പണി ചെയ്യായിരുന്നു പിന്നെ ഞാൻ ജനിച്ച് ഇനിക്കിപ്പോ മുപ്പത് വയസ്സായി ഇപ്പൊ ഒരു പ ത്ത് ഇരുപത്തഞ്ച് വർഷായിട്ട് കോൺട്രാക്ടറാ പിന്നെ പിന്നെ സ്വന്തായി വീടുകള്ട്ത്ത് പിന്നെ റസ്റ്റിങ്ങ്ലേ. പിന്നെ ആള് വണ്ടി ഓടിക്കും പോകും പക്ഷെ പ ആഹ് മൈല്.. നമ്മെ ശരീരം അനങ്ങുന്നില്ല. കൊറെ കാലം ബോഡിയനങ്ങി പിന്നീട് റസ്റ്റിലേക്ക് വന്നപ്പോ സംഭവിച്ചതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്നു നമ്മളെരുത് ട്ടോ പിന്നെ ഫുഡ് ആഹ് ആഹ് ഫുഡ് കറക്റ്റ് കഴിക്കില്ല
ന്നാ
ഇക്കൊ ഹ് ഇങ്ങനെ പണി കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാ വാർപ്പ് അങ്ങനെയൊക്കെ വന്ന് കൈ